ഹലോ കേൾക്ക്ന്നുണ്ടോ?
ഹലോ എന്താറഞ്ഞെ?
കേൾക്ക്ന്നുണ്ടോ?
ആ ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്.
എന്തക്കെയുണ്ട് വിശേഷം?
ആ ക്കെ നല്ലതന്നെ.
ആ ഫുടൊക്കെ കഴിച്ച് കെടക്കാണോ ഏ ഒറങ്ങുവോ പകല്?
ഇല്ലേ ഒറക്കം കൊറവാ. പകലൊർ ആ അതെന്നെ പകലാനേറൊങ്ങിയ പിന്നെണീക്കാൻ വയങ്കര ബുദ്ധിമുട്ടാ. നല്ലോണം ഒറങ്ങിട്ട് ആ ണീക്കണല്ലെങ്കില്.
ആ അത്ശെരിയാ പിന്നെ മ്മക്കൊരു എന്തക്കയോ പോലെയാണ് നമ്മക് തടി ക്കും കേടാണ് അതാണ്. നമ്മളീ ഫുഡ്‌ കഴിച്ച് പാട് വന്ന്‌ക്കാണ്ടങ്ട് കെടന്നാല് പിന്നതൊരു ബുദ്ധിമുട്ടായി ഇപ്പർണ പോലെ എണീക്കാനും പിന്നെ ഒർക്കങ്ട് എളിയണ മ അപ്പോത്തെനും കുട്ടിയള സ്ക്കൂള് വിട്ട് വരാനായിലെ
ആ അതന്നെ ഞാ ഒറങ്ങല് കൊറവ പകല് ഒറങ്ങലില്ല പിന്നെ എല്ലാരും വന്നിട്ട് വൈകുനേരൊക്കെ ചെലപ്പോ ഇങ്ങനെ ഒറ റക്കം വരും
അ അ ആഹ്
നേരത്തെ ടൈമില് ഒറങ്ങണതും നല്ലതല്ലല്ലോ.
ആ അതെ അതെ കുട്ടിയളൊക്കെ സ്കൂള് പോയതാ?
ആഹ് ഓക്കേ വരാൻ ടൈം അയിലെ ചെറുത് ഓള് അംഗനവാടി ലാണ് ഓള് അപ്പോ ഞാൻ കൊണ്ടന്ന് ഞങ്ങൾ രണ്ടാള് ഇവിടെ ഇങ്ങനെ കേട അപ്പൊ ഒരൊക്കെ വന്നിട്ട് വേണം ചായക്ക് കടിയൊക്കെ ഇണ്ടാക്കിട്ട്
അതെ അതെ മോൾക്ക് എന്താ വ അങ്ങ വന്നിട്ട് എന്താ കൊടുത്തെ മോളാണ? മോനാണ?
മോളാണ് ഒന്നു ഒന്നും കൊടുത്തിട്ടൊന്നു ഞാൻ അവിടെ അടുത്ത് കട ഇൻണ്ടെനി അവിടെന്ന് എന്തോ വാങ്ങണെന്ന് പറഞ്ഞിട്ട് ലൈസല്ല വേറെ ഒരു സാധനം മിട്ടായി വാ അവി അവിടെന്ന് ഇങ്ങട് പോരുമ്പോ ആ കട തോറന്ന്ക്കാണെങ്കി അവിടെന്ന് മിട്ടായി നിർബന്ധണ്.
അത് എന്താച്ചാല് ഇവരില്ലേ ഭക്ഷണം അവിടുന്നന്നെ കയിക്കുലോ വരണ നേരത്ത്.
ആ
അതോണ്ട് പിന്നെ കൊഴപ്പില്യ.
ഉം പറഞ്ഞോടുക്ക പറഞ്ഞോടുക്കല്ലി പറഞ്ഞിട്ട് എന്റെ വായ പൊത്തി പിടിക്ക.
അംഗനവാടി വിട്ട് വന്നാല് ഭക്ഷണൊക്കെ അവിടെന്ന് കൊടുക്കും ടീച്ചർ. നല്ല നല്ല പ്രോട്ടീൻ ഉള്ള ഫു ഫുഡ് ആണല്ലോ
ആ അവിടെ അതന്നെ അവില് ഇണ്ടാവും, അവില് കൊഴച്ചത് ശർക്കരയും, തേങ്ങയൊക്കെ ഇട്ട് തേങ്ങ ഇൻ ഇണ്ടോ എനിക്കാറില്ല എന്തായാലും അവില് ഇണ്ടാവലിണ്ട്. പിന്നെ ഈ പച്ചക്കറികളൊ ക്കെ കൂട്ടിട്ടാണല്ലോ ഇത് കൊടുക്ക ഫുഡ് കൊടുക്ക.
ആ അതെ അതെ പിന്നെ ഞങ്ങള് ഇവിടെ അങ്കനവാടിയിൽ ഇഡലി, പുട്ട്, സാമ്പാറൊക്കെ കൊടുക്കും.
ആ ആ അതെ ആ ചില ടീച്ചർമാര് നല്ലതാണ് മക്കളെ നല്ലോണം ക്ക്ല്ലെ ടീച്ചർമാരുണ്ടാവും ഓരോ സ്ഥലത്തും ഓരോ മതിരിയണ്.
ഞങ്ങളവടെ ടീച്ചറ് ടീച്ചറെ വീട്ട്ന്ന് മാവ് അരച്ച ഇട്ടാണ് ഇഡ്ലി കക്കുളത്ത് കൊണ്ടുവരല് വണ്ട്യേയിട്ട് വരുന്ന ആളാണ് സ്കൂട്ടർ മല്. അപ്പ സ്കൂട്ടർ മലവച്ചി കൊണ്ടൊരും. ങ്ങട്ട് ഇവടെ വന്നിട്ട് ഇഡ്ലി. ചുട്ട് ട്ട് കൊടുക്കും. പിന്നെ അതേപോലെ നൂൽ പുട്ട് അല്ല പുട്ടൊക്കെ അവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കാല്ലൊ ഓഡറ് ഇണ്ട്. ആ അതാണ് അവർക്ക് അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം
ഒര്ക്കു കൂടെ ആ ടീച്ചർമാർക്കും അങ്ങനെ തോന്നണം വരുന്ന ടീച്ചർമാർക്കുക്കെ ഇത് ഓര്ങ്ങനെ മടിച്ചിര്ന്നാല് കിട്ടൂല.
ആഹ് ശരിയാണ് ശരിയാണ് ഇത് ഇവര് അ ഇവിടുത്തെ ടീച്ചേഴ്സ് എന്താ പറയല്ലേറിയ അവർക്ക് നിർബന്ധാണ് ആരെങ്കിലും പെട്ടെന്ന് വന്ന് നോക്കിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണല്ലോ ആ കാരണം കൊണ്ട് അവര് എ ന്തായാലും ഉണ്ടാക്കും പിന്നെ പിന്നെ പൊടി അഒരുണ്ടണ്ടല്ലോ ശർക്കരിം എല്ലാം കൂടെ അതൊക്കെ കൊടുക്കോ ഔടെ എള്ള്, ശർക്കര, കടല.
എള്ള് കൊടുക്കോന്നനിക്കറില്ല അത് കടല മുഠായി ഇണ്ടാക്കി കൊടുക്കല്ണ്ട്. എന്തെക്കായോ? മോൾക്ക് പേരറിയാത്തേണ്ടാ പിന്നെ ഞാന അങ്ങനെ കണ്ട്. ട്ടെന്നുല്ല എന്താ ഇണ്ടാക്കി കൊടുക്കല് ലെന്നും എന്നൊന്നും
ആ ഞാൻ എപ്പളും പോമ്പളൊക്കെ വൈകുന്നേരം അവര് ചായടിക്കാവും അപ്പോ ചായയല്ല ചായക്ക് പകരള്ള സ്നാക്ക്ല്ലോ വര്ണ ടൈമില് ആ പായസം ഇണ്ടാവും രാഗി പായസം ഉം അതൊക്കെ നല്ലതാണ് കുട്ട്യോക്ക് ആ ഒരു ഇതോണ്ട് സ്കൂള് തീർത്തീട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്
ആ ഇണ്ടാവും.
എന്റെ മോൾ എൽകെജി ചേർത്തിയിട്ട എന്റെ മോൾക് ഇവിടുന്ന് നമ്മൾ സ്നാക്ക് കൊടുത്തൂ വിടും സ്കൂളിൽ ചോറുണ്ട് അവരുണ്ട് ടീച്ചർ എല്ലാവരും കൂടെ ഇല്ലേ അവർ നേർക്കൂ ഫുഡ് കഴിക്കൂല. അങ്ങനെ ട്ട് വൈകുനേരം വേഷ്ക്കണ്ന്ന് പറഞ്ഞിട്ട വേരലന്നേ ആൻഡിന്ന് ഇങ്ങട്ട് വന്ന് കേറി അ പ്പോ തുടങ്ങു എനിക്ക് വെഷക്ക്ണ് ഇപ്പത്തന്നെ വേണം എനിക്ക് ഇപ്പത്തന്നെ വേണം എന്ന് പറയും അപ്പൊ ഇതുവര്ക്ക് അംഗനവാടി എന്നൊക്കെ അങ്ങനെ തിന്നിട്ട് അവ്ട്ന്ന് അനേരത്തിന് കി തന്നമ്മേ വെശക്കാണ് വൈകുന്നേരം വരുന്ന ടൈമിൽ സ്കൂള്ന്ന് കൊടുക്കല്ലലോ സ്കൂളിന്ന് പിന്ന പാലോ മു തൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ എത്ര നാള് ഇങ് കോരാളെ ഉള്ളൂ
എല്ലാ നമ്മുക് നാല് അളിണ്ട്
മ് അത് ശെരി ഇവിടെ നല്ല കോഴിന്റെ ശബ്ദം കേൾ ണ്ടാവും കോഴിയുടെ പുറത്ത് നല്ല കോഴി കൂവുനിൻഡ് ഇവിടെ വീട്ടിലുള്ളത് തന്നെ പൂവൻകോഴി ആകുമ്പോ എല്ലാം മതില്മ കേറി എട്ങ്ങനെ കൂവൂം അതാണ് ആ ശബ്ദം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ ആ പിന്നെ എന്തൊക്കെയുണ്ട് വേറെ എന്താ സുഖല്ലേ നിങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ സ്കൂളിൽ പോയിന്ന
ആ അവരൊക്കെ സ്കൂളിൽ പോയതാണ് വന്നിട്ടില്ല അവരൊക്കെ വന്നിട്ട്പ്പോ നൂഡിൽ സ് കൊണ്ടെച്ചിന് ഇവിടെ വൈകുന്നേരത്തിന് വെക്കാനെ
ആ അത് ശരി അത് ഇനി വൈകുന്നേരം ടെ വന്നിട്ടീണ്ടാ ഓ പിന്നെ
എല്ലാരൂ വന്നിട്ടുണ്ടാക്കാം എല്ലാവരും കൂടി വന്നിട്ടുണ്ടാക്കാ വിചാരിച്
ആ അത് തന്നെ രസം അല്ലെ അത് ശരിയാണ് എന്റെ മോ മക്കളക്കെ ആണേ പഴം കൊണ്ട് തന്നയച്ചിട്ടുണ്ടാവും ആട്ടി കുറുക്കുകയോ നെയ്യിൽ കുറുക്കുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്യും ചെയ്യണം. കുട്ട്യേക്ക് വെയ്കുന്നേരം വെയിസ് കൂൾ വിട്ട് ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും ഒരുപോലെ വെശന്നിട്ട് ഇങ്ങോട്ട് ഓടി വെരും. ചെലപ്പോ ഞാൻ എന്തു ചെയ്യും വല്ല ജ്യൂസ്‌ എന്തെങ്കിലും അടിച്ചിട്ട് വെക്കും. ഞാൻ അത് വന്നിട്ട് വലിയ ആഹ് അത്യാവശ്യത്തിന് അതാണ്ട് കുടിച്ചാല്
ആഹ് എന്നാ കുട്ട് ക്ഷീണോം മാറും വെശപ്പും മാറും ദാഹം ഉണ്ടാവല്ലോ ഇന്നിപ്പോ മഴയൊന്നുല്ല അവിടെ മഴയ്
ഇവിടെ മഴയില്ല നല്ല
നല്ല വെയില് ആണ്.
വെയില് ഇന്നലെ ആണ് ഇങ്ങനെത്തന്നെ ഇപ്പൊ രണ്ട് മുന്നൂസായിട്ട് മഴ കുറച്ച് കുറഞ്ഞുണ് ഇപ്പം നല്ലോണം പെയതീരുന്നു ഇവിടെ പാടം പാടത്തിന്റെ വക്കാണ് വീട്. ഇപ്പോ പാടത്തുന്നിങ്ങട് വെള്ളം കേറി വീട് വീട്ടുക്ക് കേറൂല പാടം കൊറച് കൊച്ചു വന്നൊണ്ട് വീഡിയോ കണ്ടും മൂന്ന് വീടപ്പുറത്താ പക്ഷേ റോഡ്‌ ഫുൾ ആവും വെള്ളം റോഡ്‌ ഇങ്ങനെ ന വല്യ ആഹ് റോഡ്‌മ്മെക്കൂടെ വണ്ടി ഒന്നും പോകാൻ വയ്യാത്ത കോലക്കാവും ശേ ഈ പ്രാവശ്യം അ ഇത്രങ്ങട് എത്തീട്ടില്ല ചെലപ്പോ ഇനീം മഴ പെയ്താ ഇനിയും അങ്ങനെ ആവും. ടെ ഇന്നാളാ വെള്ളപ്പൊക്കം ഒക്കെ ഉള്ള സമയത്തൊക്കെ ഓരോരോ വീടുകൾക്കൊക്കെ കേറിന്ന്
ആഹ് അവിടെ കേറിയോ?
ആഹ് ഇവിടെ ഞങ്ങള് വീട്ടുക്ക് കേറീല ഞങ്ങടെ വീട് കുറച്ചു മേലേക്കാണ് ഒരു രണ്ട് വീട്പ്പറത്ത് പക്ഷേ ആ വാ പാടത്തിന്റെ അടുത്ത്ള്ള വീട്ട്ക്ക് കേറി ങ്ങളെ സിറ്റൗട്ടിൽ ഒക്കെ ഏ അങ്ങനെ വല്യ വെള്ളപ്പൊക്കല്ല ഇപ്പോഴെന്നൊക്കെ വരുമ്പോളാണല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാവല്
അ ആ അതെന്നെ
അത്രതന്നെങ്ങട്ടില്ല പാടം റോഡ് ല്ലാംകൂടി പക്ഷേ കാണാൻ നല്ല രസല്ല സ്ഥലാട്ടോ. നല്ല ഭംഗിയാണ് നെൽ നമ്മളെ വേനൽക്കാലിയാല് വെള്ളതാവുമ്പോ നെല്ലൊക്കെ കുത്തും ഞല്ല പച്ചക്കറി ഉണ്ടാകും അള്കളെ
ആ ആ ആങ്ങളെന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണ്ടോ
ഞങ്ങളെ വീട്ടില് അടക്ക അങ്ങനത്തെക്കെ സംഭവങ്ങളാണ് അതക്കെ ചേന ചേമ്പ് കൗ തോട്ടാണ് തോട്ടം ഇമ്പട്ത്തെ പ്പാക്ക് വെറ്റിലല്ലേ വെറ്റില അറില്ലേ വെറ്റില കൃഷിയേനി വേ റ്റില കൃഷി അങ്ങനെ ഒരുപാട് വേ ഇ ലോകെഉണ്ടായിരുന്ന കൗങ്ങാക്കെ എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ക്കെ മൊത്തം വെറ്റിലായിരന്ന് വെറ്റിലൊണ്ട് അങ്ങോട്ടുങ്ങോട്ടും കാണാൻ ൽല്ല കൂർത്ത കൊടി വെറ്റിലിം ഷേപ്പോ പിന്നെ പാക് പ്പ ഇല്ലാതായപ്പോൾ മതിയൊന്നും ബാക്ക് മക്കളെന്നുംപിന്നെ അയ്മക്ക് തിരി തിരിയൂല്ലല്ലോ ഒരെക്കെ ഓരതായിട്ടുള്ള ജോലിയും കാര്യം കേ യിട്ട് പോവും പിന്നങ്ങട്ട് പിന്നെ തങ്ങനെ ഇല്ലാ ദായി വെറ്റില ക്ഷേ കവുങ്ങ് ഉണ്ട് അടക്ക നല്ലോ കിട്ടും
ഉം
ആ അങ്ങനത്തെ സംഭവങ്ങൾ തേങ്ങ അതൊക്കെ പൊളിക്കലും തലും അത
അല്ല ഈ വീഡി ണ്ടാക്കുന്നത് ഇതിന്റെല ഒണക്കി റ്റാണോ
ആ അത് ഞമ്മളിവിടുന്ന് ഇങ്ങനെ വെറ്റിലയായിട്ട് ഇങ്ങനെ കെട്ടിക്കാണ്ട് കൊണ്ടുപോവും. അതായത് ഇങ്ങനെ അട ക്ക് എടുക്കാന്നുപറയും ഇങ്ങനങ്ങനെ ഓരോരോ മോഡല് വെക്കു. വെച്ചിട്ട് കെട്ടാക്കിട്ട് കൊണ്ടോവലാ ഓരോ കെട്ടിന് എത്ര പൈസ അങ്ങനെ കണക്കുണ്ട്. പന്ത്രണ്ട് രൂപയാ. അങ്ങനൊക്കെ എത്രയോ കെട്ടാക്കി ട്ട് ഇവിടെ കുറച്ച് ബസിലൊക്കെ കേറീട്ട് പ്പോ കൊണ്ടുപോയി കൊടുക്കും. അന്നിട്ട് അപ്പൊ അയിന്റെ പൈസ വിറ്റിലേ വിറ്റക്കാണ്ട്പൈസയ്ക്ക് വരും. പിന്നെ അത് അവിടുന്ന് പിന്ന പല രീതിക്കും പോവു ഈകാരട്ടെ
ആ വെറ്റില തിന്നണോലെക്കെ ഇണ്ടല്ലേ? ആഹ്
കയില കൂട്ടി പല പല തരം ഉപയോഗിക്കുവല്ലോ വെറ്റ് റ്റില പല മരുന്നാണല്ലോ? ചികിൽസക്ക്ള്ള മരുന്നും കൂടാണല്ലോ? പിന്നെ നമ്മളെ ഉമ്മമാര്ക്കും ഇവിടെ ഉപ്പക്കെ നല്ല മുറുക്കുവായിരുന്നു. ഇപ്പം പിന്നെ അതൊന്നുല്ല്യാട്ടോ.
മുറുക്കണ ആള് ഇപ്പ കുറവാണ്. ഇപ്പം ആൾക്കാര് മുറുക്കണില അല്ലാത്തതല്ലേ? ഇപ്പം ഇവിടെ ഏ വാർത്തയിലൊക്കെ ഇപ്പം എം ഡി എം എ പിടിച്ചു എന്ന് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ന്യൂ സ് വേര്ന
ആ അതാണ് അതാണ് മു ഇപ്പം മക്കളൊക്കെ മുറുക്കൊക്കെ പിന്നെ തിനും പെയിനിലേവ് ഇതൊക്കെ ഇങ്ങനൊക്കെ ആവുമ്പളാണ് നമ്മടെമക്കളേ
അല്ലേ ഇനിയാ ഇനിയാ അയിലും വലുത് വരും ഇനി ഇതിലും വലുത് വരും ആ അപ്പം ഞമ്മക്ക് ഇതിൽ ഇപ്പം കഴികനതൊക്കെ ചെറുതാണ്. തോന്നുവാഅങ്ങനെ അതാണ്
ക്കെ വരുമ്പളേ ഇനി
പിന്നെ ഞമ്മടെ മക്കളൊക്കെ വലുതാമ്പുഴേ കും എന്താ നാടിൻ്റെ അവസ്ഥാന്ന് പറയാൻ പ റ്റൂല
ആഹ് അതാണ് പേടിയാണങ്ങ് മക്കള് മൂന്ന് പെൺകു ട്ടികളാട്ടമിട്ട് മൂന്ന് ആള് രാവിലെ നേരം വെളുത്ത് ഇവിടന്നങ്ങ് പോയ പിന്നെ വൈകുന്നേരല്ലേ വരണൊള്ളൂ അവരവിടന്ന് സ്‌കൂൾന്ന് അതാണ് ബസ് ത്തില് ചേർത്തിയതാണ് സ്കൂൾ ബസന്നയാണ് അങ്ങനെയായില് അ തെ ഇവിടന്നങ് കൊണ്ടോയി അവിടെന്ന് ഇതേപോലെ വന്ന് കൊണ്ടരുലാ ഇപ്പത്തെ മക്കളെ പേടിയാണ് ആരും വിശ്വസിക്കാൻ വയ്യാത്തൊരു അവസ്
ആഹ് അ നമ്മളിപ്പത്തെ ഓരോ വാർത്തകളങ്ങനെ കേൾക്കുമ്പളേ പേടിയാണ്
ഉം ആ അവിടന്ന് എന്താണ് സംഭവിക്കാ എത്ര സമയാവും എവിട എപ്പളാ വരാനൊന്നും ഒരഡ്രസ്സില്ലാ
ആ അപ്പെ പെൺകുട്ടികളായാലും ആൺകു ട്ടികളായാലൊക്കെ പേടിയാ
ആ ഇപ്പ അവരോടൊന്നും പറഞ്ഞിട്ടണ്ട് ഏൽക്കിണില്ല നമ്മളൊന്നും ഇപ്പം വന്ന കാലല്ലല്ലോ ഇപ്പോ നമ്മളെന്തെങ്കിലും പറഞ്ഞാ ഓരത് അനുസരിക്കണുല്ലല്ലോ ലിപ്സ്റ്റികെക്കെ ലിപ്സ്റ്റികെക്കെ ഇവിടെ വീട്ടിലിണ്ടായിട്ട് ഞാനെക്കെടുത്ത് ഒഴിവാ ക്കിക്കാ താരനെ കണ്ടാലവര് ഇടും ഉം പിന്നെ ഇതുപോലെ ഞാ മ്മള് മ്മള് വാങ്ങികൊടുത്താലല്ലേ ഈ പ്രശ്‌നം പക്ഷേ നമ്മ- ള് എത്തുന്നില്ലെങ്കി സ്‌കൂളിന്ന് ബാഗിലിട്ട് കൊണ്ടെരേണ് പ്പ പിന്നെ അതെക്കെ നിരോധിച്ച് വിട്ട് സ്കൂളുകളില്
ആ സ്‌കൂളിലിടാനായക്കുലല്ലോ ചെന്താ ഓൾക്ക് എന്താ പണി അപ്പോ സ്കൂൾക്ക് കൊണ്ട് പോയിട്ട് സ്കൂള് വിട്ടിട്ടാണ് ഇടുന്നത് പോരുമ്പോ പിന്നെ ആ വിട്ടിട്ട് മാഷ്‌മാര് വരുമ്പോ അത് തൊട ത മാഷ്‌മാരെക്കെ മീറ്റിങ്ങില് പറയണതാണ്
ആ അതാ ഉം എല്ലാര ചുണ്ടും ചോന്നിട്ടല്ലെ ആ ന്നാ ശരി ഓക്കേ ഓക്കേ ഓക്കേ